ഹലോ?
ആഹ് ആ കേൾക്ക്ൻല്ലേ
കേക്ക്ണ്ല്ലേ ആ ഇണ്ട്ണ്ട് കേക്ക്‌ണ്ട് മഴ കാരണേ അല്ല സൗണ്ട് ഇതാണ് ഫോണിന് കംപ്ലൈന്റാ. റെയ്ഞ്ചില്ലായിൻട്ടെന്താന്നറിയില്ല നല്ലൊരിതാ
അതെ പിന്നെന്താ എന്താ നല്ലെ വിശേഷം സുഖം തന്നെ
സുഖം മഴയോണ്ടൊരു ഇത് ല്ലേ
ആ അതെ ആ
മഴയായോണ്ട് പൊറത്തെറങ്ങാൻ പറ്റാതെ ള്ളൊരുത് ലെ അതെന്താ മൂട് കെടക്കാല്ലേ പുറത്തെറങ്ങാൻ വരെ തോന്ന് ഇല നമതി
അതെന്നെ തോന്ന്ണ്ല്ല ഇത്ങ്ങനെ ചാറിങ്ങോണ്ട് നിക്കാണേ ന്നാ നല്ലം പെയ്യ്ണു യ്യ ന്ന അങ്ങനാണേ നല്ല പെയ്യണില്ല
ആഹ് ഇല്ലാല്ലേ ആഹ ചാറിങ്ങൊണ്ടേരിക്ക്യാണ്ല്ലേ? അവ്ട്ത്തെ വീട് പണിയൊക്കെന്ന് വീട് പണിന്റെ കെയ്ഞ്ഞോ
വീടുപണി മേലക്കൊക്കെ ത് ഇന്യോന്ന് പെയിന്റടിക്കാനും പിന്നെ അങ്ങൻത്തെ പണിയാളൊക്കെണ്ട് വയറിങ്ങിന്റെ കുറച്ച്ണ്ട് മേലെ ആഹ് അതൊക്ക്ണ്ട്
തൊടങ്ങിക്കയ്ഞ്ഞ
ആ അതെന്നെ ഇങ്ങൾതൊക്കെങ്ങനേ ഇപ്പം
ഇല്ല്യാ ഇവിടെ കൊഴപ്പൊന്നുല്ല്യ മഴേടെ ഒരുത്ണ്ട്.
ആ അല്ലകി ല വീടിന്റെ ഫുള്ള് പണി കയിഞ്ഞീക്ണ്ല്ലേ?
ആ ഇവ്ട്ത്തെ കൊയപ്പല്ല ഒക്കെ കഴിഞ്ഞിട്ട്ണ്ട് അവടെങ്ങനെ എന്നിട്ട് എന്താ മ് ക ഇതായോ മൊത്തം പണി കഴിഞ്ഞോ വീട് പണി
ആ അതെന്നെ ഞാൻ കൊർച്ചും കൂടി ഇങ്ങനൊക്കെള്ള തരികിട പണ്യോളുണ്ട് പെയിന്റടി അങ്ങൻത്തതൊക്ക്യെ ആഹ് അത് തീർക്കണം. ആ അതാണ് കയ്യിൽ പൈസ ഇണ്ട് പിനീം മഴങ്ങനെ പെയ്യല്ലെ അപ്പപിന്നപ്പൊന്ന് പെയിൻ്റടിച്ചി
പിന്നെ ആഹ് അത് ശരിയാ അല്ല അന്ന് വീട് പണി എന്താകൊ ആണ് പറഞ്ഞല്ലോ
ആഹ്
അന്ന് വീട് പണിന്റതാ തെരക്കാന്നൊക്കെ പറഞ്ഞൂലൊ അന്ന്
ആഹ് ആഹ് അതന്നെ ഉം
പിന്നെ പകുതിപ്പണി ഒരുവിധായില്ലേ
ആ ആ ഒരു വിധായിക്ക്ണ്
വീടായി പകുതി സമാധാനത്തിലായില്ലേ
ആഹ് അതെന്നെ
പകുതി സമാധാനായില്ലേ പകുതി
പകുതി സമാധാനായി ആഹ് ആഹ്
പിന്നെ എല്ലാ പണീം കയ്ഞ്ഞോ അതോ ടൈലൊക്ക്ട്ടൊ
ആ ആ നൽ അടില് മാർബിൾ ഇട്ട്ക്ക്ണ്
മാർബ്ള്ലേ ആഹ് മുറ്റം പണിക്കെ കഴിഞ്ഞൊ അതോ
ഇല്ല ഇപ്പറം ഒന്നും കാട്ടിട്ടില്ല
മുറ്റൊന്നും കാട്ടി
ആഹ് ആഹ് ഇനി മക്കളൊക്കെ കല്യാണൊക്കെ ആവുമ്പത്തിനേ ബാക്കിയൊക്കെ വൃത്തിയാക്ക ആഹ് വല്യ മക്കളാണോ? ആഹ്, മോള്പ്പ പ്ലസ് ഇലായില്ലേ പ്ലസ്ടു ആയി.
ആഹ് ആഹ് ആ ഇനിപ്പ അവരുടെ കല്യാണം വരുമ്പോക്കും
ആഹ് അതന്നെ അപ്പത്തിനി ഇനി ബാക്കി കഴിച്ചാ മതിച്ചിട്ടാണ് ഇപ്പ തന്നെ ആ ശരിയാക്കിയാലേ ഇപ്പ തന്നെ ശരിയാക്കിയ പിന്നീ ഇത് പിന്നേമ്മള് ചെയ്യേണ്ടിരുയേ
ആഹ് നമ്മളിചാരിക്കും സമയണ്ട്ന്ന് എവിടെ സമയം
അതെ സമയൊക്കെങ്ങട് പോവും ആ അതന്നെ ഉം
സമയണ്ടല്ലോ എല്ലാം ചെയ്യാന്നൊക്കെ വിചാരിക്കും.
ആഹ് അതന്നെ എവ്ടെ ഒരു ദിവസം എത്ര പെട്ടെന്നാകയ്യ്ണേ
ഇണ്ട്ണ്ട് നമ്മളിചാരിക്കും നാളെയാവാ ചെയ്യ വിചാരിക്കും. നാളേക്ക് വെക്കുമ്പോ പിന്നെഅത് കൂടുന്നല്ലാതെ ഏതൊരു പണിയായാലും നമ്മള് നാളെക്ക് വെക്കുമ്പോളേ
അതന്നെ ഉം
ഞാൻ നാളേക്കേക്ക് മടി പിടിച്ചിട്ട് പിന്നെതവടെ കെടക്കട്ടേന്നിരിക്കും, പിന്നെ അതവടെ എപ്പളും കെടക്ക അവടെ കെടക്കൊള്ളൂ.
ഉം അതെ, ഡ്രസ്സും ഇതൊക്കെ ഇഞ്ഞി മട ക്കിവെക്കാണ്ട് ഒക്കങ്ങട് കൊട്ന്നിട്ടക്കാണ്.
ആഹ് മഴയും കൊണ്ട് ഒണങ്ങി കിട്ടാന ആകെ ത്.
എങ്ങനെയെങ്കിലുക്കെട് ഒണക്കിടുക്കും.
ഒണക്ക്ല്ലേ അവിടെപ്പ മറ്റേ മെഷി ഇതുണ്ടോ വാഷിംഗ് മെഷീന്റെ ആഹ്, അതുകൊണ്ട് കൊഴപ്പല്ല. അതുകൊണ്ട് കൊഴപ്പല്ല്യ.
ആഹ് അത് അത്ണ്ടകൊണ്ട് ഈ വർഷകാലത്ത് നല്ലതാ
ആഹ് അതുകൊണ്ട് അറിയില്ല മറ്റ ലേ ഒണങ്ങി ചെല്തിലൊക്കെ ചേ ചെല്തിൽ ഒണക്ക ആ ഉണക്കാൻ പറ്റ്ണതുംണ്ട് തോന്നുണു. ഉം ഇബടെ പിന്നെ കല്ലില് തന്നെ
അതല്ലേ ഇല്യ ലേ ആഹ്
നൊന്നുല്ല്യ പിന്നെ വെയിലുള്ളപ്പോ ഇടുക്ക
പയേമതി ഇപ്പല്ലാതോടല്ല്യ
ആഹ് ആ അപ്പ എല്ലാട്ത്തും ഇണ്ട് ഒണക്കാല ബുദ്ധിമുട്ടും തിരുമ്പാള്ളതും പക്ഷെ അയിലിട്ട് കഴിഞ്ഞാ ആകെ കളർ പിടിക്ക്ണില്ലേ. കളറ് നല്ലം പിടിക്ക്ണ്ല്ലേ
ശ്രദ്ധിക്കണം നമ്മള് അത്രേള്ളൂ. ഉം കുട്ടി ചളില്ലതൊക്കെ ഒന്നിലും പ്പട പിന്നെ വെള്ള ഒറ്റക്ക് ഇടാ അങ്ങനെക്കെ ചെയ്യണം.
അപ്പ അത് കറണ്ട് ബില്ല് കൂടുല്ലേ
ഇല്ല്യ വല്ലാതെ കൂടുല്യ എന്റെ മാപ്പള ഇതിലാണേ ഇല ലൈൻമാനാ
ആഹ് ആഹ് പിന്നെ അതൊക്കെ വിചാരിച്ചിട്ട പിന്നെ മേടിക്കാഞ്ഞേ പക്ഷെ നമ്മളത് ചെയ്ത് കണ്ടയ്ഞ്ഞ പിന്നെ അയ്ലന്നെ വേണ്ടി വെരും.
തോന്നാണ് വല്ലാതെ കൂടൊന്നും ഇല്യ
കൂടില്യാല്ലേ കൊഴപ്പല്യാല്ലേ ഞങ്ങളിപ്പോ അത് വിചാരിച്ചിട്ടണ്
നല്ലത് നോക്കി വാങ്ങിയാതി
ആഹ് ആഹ് അയിന് നല്ല പൈസിണ്ടാവുല്ലേ നല്ലൈന് കൊർച്ച് കൂടേം ചെയ്യും. ഇവടെ അടുത്തുള്ളവരുടെ അവടെ ഒണക്കാണ്ട് ആഹ് ആഹ് ഒണക്കാണ്ട് മറ്റേതും കൂടിങ് പറഞ്ഞ് താ
ആഹ് രണ്ട് വേറെ വേറുള്ളത് വാങ്ങിയാ തി നമ്മക്ക് രണ്ടും ചെയ്യ
അപ്പൊ രണ്ടിലും വെവ്വേറെ ചെയ്യേ ഉണക്കാനും ഇതിനും വേറെ
ച്ചെളാവുമ്പോ മ്മള് തിര്മ്പലും ഒണക്കെ ലൊക്കൊന്നിച്ച് വര ചെയ്യ അയ്ലാണ് വൃത്തിയാവാതിരിക്ക കളറൊക്കെ പിടിക്ക
അവരുടത് ഒന്നിച്ചുള്ളതാണ്
അതെ ആഹ് പ പണി ലാഭാണ് ഇതാകുമ്പോ കൊർച്ച് മെനക്കെട്ണ്ട് അത്രെ ള്ളൂ ആഹ് അതന്നെ
ഉം ഒണങ്ങി കിട്ടാതെചുമ്പ നമ്മൾ അങ്ങനെ വിചാരിക്ക
ആഹ് അതെ
അതെ അതെ അതെന്നെ അതുകൊണ്ട്പ്പോ കു കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ സ്കൂൾ പോകുമ്പളേയ് മറ്റേത് നല്ല ബുദ്ധിമുട്ടാണ് തിരിയിടാനൊക്കെ നിക്കണ്ടേ ഒണക്കണെങ്കി ഉം അതന്നെ
ഒണങ്ങാനൊക്കെ
ള്ളത് ഉപകാരം തന്നെയാണെ
ഏഹ് ആഹ്
ള്ളത് ഉപകാരം തന്നേണ്
ആഹ് അത് ശരിയാണ് അങ്ങനെ നോക്കുമ്പോ കൊഴപ്പല്ല
ചെറിയ അടവിനൊക്കെ കിട്ടുവല്ലോ അപ്പൊ പിന്നെ ഒന്നിച്ച് പൈസ കൊടുക്കും വേണ്ട.
ആഹ് അപ്പൊ പിന്നെ കൊർച്ച് പൈസ കൊട്ത്ത് കഴിഞ്ഞാലും അറ കൊർച്ചൈസ കൊട്ത്താമതി തോന്ന്ണ്ട്
തീരെ കൊടുക്കാതെ എ എടുക്ക്ണതുണ്ട് മാസടക്ക്ണ രീതിയില് അങ്ങനൊക്കെ ആഹ് അങ്ങനൊക്കെ നോക്കി വാങ്ങിയാൽ മതി
പന്ന് നോക്കിപ്പോ അത് എത്ര ആ ആദ്യം അടക്കാന്ന് തോന്നുന്നു.
അതെ ആഹ് നി തീരെ അടക്കണ്ട ഉ്ണ്ട് ഇവിടെ ഞങ്ങളവിടക്കെ അങ്ങനെണ്ട് തീരടക്കണ്ടാത്ത ഒരു
ഉണ്ട്ല്ലേ ഇവടെ ക്ഷെ അങ്ങൻത്തെ ഒന്നുല്ല ഇവിടെന്നാള് ഫോൺ വടേ ഫോണ് കേടന്ന്ട്ട് ഫോണ് വേട്ച്ചാണ് ക്ഷെ അത അടവിനത് നമ്മൾ ആദ്യം അത്ര നമ്മൾ പറ അവര് ആ ഫോണ്ന്റെ പൈസടെ എത്രയോ നാലിലൊന്നോ അങ്ങനെന്നിട്ട് ഉം ഇവടെ കഴിഞ്ഞ ആ കഴിഞ്ഞക്കല്ല ന്നന്നെ പഠിച്ചത് പിന്നെതഴ ചല് ആഴ്ചല് കൊടുക്കുമ്പോ കൊഴപ്പല്ല. ഇരുന്നൂറ്റമ്പത് കൊ പൈസ മ്മടെ ഇള്ളയ്ൻ അൻസരിച്ച് കൊടുത്താ മതിയോ?
ആഹ്, ഈ വെര്ക്ക് പിന്നെ, സുഖാണ് ശമ്പളത്ത ക്ക് ന്ന് ങ്ങനെ ആണ്ട് പോണ രീതിയിലാ വര് ട്ക്കല്. അപ്പൊ, പിന്നെ നമ്മള് പോയി അടക്കും വാണ്ടാ. അങ്ങനെ ആകുമ്പോ ബുദ്ധിമുട്ടില്ലേ ആഹ് അയ്ന്നങ് പോവും അതെട്ത്തിട്ട് ആ മാസം ഒന്നാം തീ ആവുമ്പോ ഓലട് എടുക്കും ആഹ്
ഇത് ഇവടങ്ങനെ വെരുമ്പോ കൊഴപ്പല്ലല്ലോ അപ്പൊ നമ്മടെ ഒരാഴ്ച ഇല്ലെലും അറിയണ ആവുമ്പളയ് ഉം. അപ്പൊ അങ്ങനെ ഇവടെ രണ്ട് ഫോണങ്ങനെ എടു ത്തത്. പഴയ ഫോൺ പഴയ ഫോണൊക്കെ അങ്ങനെയാണ്. അല്ല കൊർച്ച് കാലൊക്കെ ഓട്ണ് ണ്ട് പെടെന്ന് കേട് വര്‌നൊന്നും ഇല്ല്യ. ആഹ് നമ്മ പാട എടുക്കുമ്പളേ.. ആഹ് കയ്യീന്ന് വീണ ഏത് ഫോണും അത് എത്ര പൈസ കൊട്ത്തിട്ട് വേട്ച്ചാലും
പിന്നെ ഇങ്ങനെ കെടന്നോണ്ടിരിക്കും
ഉം അഹ് ശരിയാ ഇത് കുട്ടിയോള്ടെ കയ്യിലാവുമ്പോ പിന്നെ നോക്കും വേണ്ടാ കുട്ടിയോളെട്ത്ത്ന്ന്പ്പൊന്ന് വീണാലേ
അതന്നെ ഉം മാണ്ട ഉം ഉം
പിന്നെ?
പിന്നെ അതെ ഇഞ്ഞ് തൊടക്കാണ്ട് തൊടച്ചിട്ടില്ല കൊറച്ച് കയ്യെട്ടെ വിചാരിച്ച് തൊടച്ചാടെ ഇട്ടിട്ട് ആഹ്
മഴേടെത് നോക്കട്ടെ വെച്ചിട്ടേ ഇപ്പൊന്ന് ഇങ്ങനെ കൊറേശെ തെ കൊറഞ്ഞ് വര്ന്ണ്ട് അമ്മള് തുണിയോളൊക്കെ പിന്നെ ഇതാവാണെ പിന്നെ അട്ത്ത മഴക്കിള്ളതും കൊറക്കൂല അപ്പൊ ആഹ് നാർത്തെ തുണിയോളൊന്ന് ഒണങ്ങി കിട്ടാനാണ് ആകെ
ആഹ് മക്കളൊക്കെ എപ്പഴാ പോയി?
അവര്പ്പൊ ഒമ്പത് മണിയാവു എട്ടരാ ഒമ്പത് മണിയാവുമ്പേക്കും പോവും
പോവുലെ ഇന്റെ ചെറിയ മോൻ പോവുമ്പത്തിന് പത്ത് മണിയാവേ ഓൻ പോയിട്ടേ പിന്നെ ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റോള്ളു ആഹ്
ആഹ്
അപ്പോ ഓന് വണ്ടി വരും അപ്പ അയില് കേറ്റി വിടും പിന്നെ വന്നിട്ട് ആ ധീരം ഭക്ഷണൊക്കെ പിന്നെ ട്ട് മണിയാവുമ്പോത്തിന് ആവണോം ഓര്ക്ക് കൊണ്ടോണേ ഏഹ് ചങ്ങരങ്കൊളാണ് ആവൾക്ക് ജോലി അപ്പൊ പിന്നെ ഉം ഭക്ഷണം കൊണ്ടോണം ആഹ് അതോണ്ട് അതൊക്കെ വേ ആവും ഉം
ആഹ് ആഹ് ഇവടിം നാരാവി നേര്ത്താവും ചോറ് ചെല ദിവസം കൊണ്ടോവും ചെൽപ്പം കൊണ്ടോവൊന്നുല്ല
ആഹ് ഇ ന്ന്പിന്നെ വെള്ള്യാഴ്ചെല്ലേ അപ്പൊ പിന്നെ മീനും കിട്ടീട്ടില്ല്യാപ്പം
ആഹ് ചോറ്ണ്ടെങ്ക് പിന്നെ രാവിലെ വെ ക്കാൻ നിക്കില്ല കൊറച്ച് വൈകീട്ടേ വെക്കൂള്ളു പലഹാരം എന്തേലും ഉണ്ടാവൂലോ
ഉണ്ടാക്കൂലെ ആഹ്
പിന്നെ അതിക്ക് രാവിലെ ആ ഒരു ബുദ്ധിമുട്ട് ഇന്ന് മഴയും കൊണ്ട് തീയ്യൊക്കെ കത്തി പിടിക്കാനെ രാവിലെ നേരവെ നല്ല ബുദ്ധിമുട്ടാ ഉം നല്ല ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ട് ചെല ദിസം ചെൽപ
ചീത് ചീതാണ്ടതാണ്
ആ വടെ പിന്നെ അടുപ്പിലെന്നെ ചോറൊക്കെ വെക്ക്യാ
ഞാൻ തുള്ളി മണ്ണണ്ണക്കട്ഴ്ക്കും
ആ ആ ഞാന് വല്ലാതെ കത്താത്തോസാണെ നമുക്ക് അർജെന്റായ്ട്ട് ആവുവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ കൊറച്ച് മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുക.
വണ്ടീല് കേറി വണ്ടിമേ കേറിയിരുന്നിട്ട് ആണ് അങ്ങ് കൊണ്ടു കൊടുക്കുക. അപ്പത്തിനാട് എത്തള്ളൂ
ആഹ് എന്തായാലും ശരി എന്നാ ഞാന് തിരുമ്പ നോക്കട്ടെ
ആ അയ്ക്കോട്ടെ ആയി